ആ എന്തൊക്കെണ്ട്‌ വർത്താനം
നല്ല വർത്താനം
ആഹ് പിന്നേ എന്താ ചോറൊക്കെ വെയ്ച്ചോ?
ചോറ് വെയ്ച്ചിട്ടില്ല ഇന്ന് ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്
അഹേ എന്തണ്ടാക്കണന്ന്?
ഇന്ന് ബിരിയാണി ഇണ്ടാക്കിക്കാ
ഇങ്ങക്ക് നടക്കും എന്താ ബിരിയാണി എന്താണ് എന്താണ് ബിരിയാണിക്ക് ആരാണ്ടാക്കണത് ഇജോ
ആഹ് ഞാനാണ് ണ്ടാക്കിയത് ഞാൻ ആദ്യായിട്ട് ണ്ടാക്കിയതാണ് ബിരിയാണി ഇമ്മാന്റെ കണ്ടു പടിച്ചിട്ട ആദ്യായിട്ട്ണ്ടാക്കിയതാണ് ശരിയയിക്ക്‌ണു എല്ലാർക്കും ഇഷ്ടപ്പെട്ടു ഓല് കൊർച്ചൊക്കെ തിന്നീന്നു
ആഹ് മറ്റേ ബിരിയാണിന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് പറഞ്ഞന്നാജ്ജ് ജ് വല്യ ബിരിയാണിക്കാരി ആണെന്നുണ്ടെങ്കി
അ ബിരിയാണി ഉണ്ടാക്കാൻ പണിയൊന്നുംല്ല അയിന് വാണ്ട പച്ചക്കറിയാള് ഏ അറിയില്ലേ ഇങ്ങക്ക്?
നമ്മുക്കൊന്നും അറീല നമ്മളത്ണ്ടാക്ക്‌ണ പരിചയേ ഇല്ല അപ്പ ഞാൻ ചോയ്ച്ച്ണ എന്താച്ചാ ഞമ്മുക്കും പഠിച്ചാൻ വേണ്ടീട്ടാ ചോയ്ച്ച്ണെ അല്ലാ പ്പത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം എങ്ങനെ തൊക്കെ അറിംന്നുണ്ടെങ്കിൽ ഇപ്പ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യല്ല പിന്നെ നിങ്ങള്, സ്പെഷൽ, ബിരിയാണിന്ന്‌, പറഞ്ഞപ്പോ, സ്പെഷ്യലായിട്ട്, എന്തൊക്കെയാണ്, ആട്, ചെയ്തേക്കണെ, പിന്നെ, നോർമൽ, ആയിട്ട്, എന്തൊക്കെ? ഇടന്നൊന്നും, നമ്മക്കറിയാത്ത, കൊണ്ട്, നിങ്ങെന്ത്, ചെയ്യണം, അത്, വ്യക്തമായിട്ട്, പറഞ്ഞു, തരിയാണെങ്കിൽ, വലിയ, ഉപകാരമായിരുന്നു.
ആ, അതിന്, വേണ്ട, പച്ചക്കറികള്, വെല്ലുള്ളി, വേണം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും, ഇഞ്ചിയും, ആണ്, അതിനു വേ അരി, എത്രയാണ്, കൊടുക്കണ, അതിനനുസരിച്ചിട്ടാണ്, നമ്മൾ പച്ചക്കറികൾ, എടുക്കേണ്ടത്.
ഓക്കെ, ഓക്കെ.
ഉം, പിന്നെ അരി, ഒന്നര കിലോന്ന്, വെച്ചെങ്കി, ഒരു, അറ്, വെല്ലുള്ളിയൊക്കെ, മതി. പിന്നെ, ഏ, വെളുത്തുള്ളി, ഒരു, മൂന്നോ, നാലോ, പോണ, പിന്നെ, ചെറിയ, ഉള്ളി ഉള്ളി, അത്യാവശ്യത്തിന്, മതി, ആവശ്യത്തിന്, മതി, കൂടുതലാവാൻ പ ഇല്ല, പിന്നെ ഇഞ്ചിയും, പിന്നെ, അപ്പ, ഈ, വെളുത്തുള്ളിയും, ചെറിയുള്ളിയും, പച്ച മുളകുമ്പാടെ മിക്സിൽ ഒന്ന് അരക്കണം അത് ചതച്ചെടുക്കണം. എന്നാലള്ളൂ അത് മസാലക്ക് ഇടാൻ പറ്റ എന്നിട്ട് വലിയ തക്കാളിയും സൺഫ്ലവർ ഓയിൽ പകര്‍ന്നിട്ട് വല്ല്യ ഉള്ളി ന്ന് മൂപ്പിക്കണം.
ആഹ
എന്നിട്ട് അത് മൂത്ത് വരുമ്പോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ത തക്കാളി ഇടണം. തക്കാളി നല്ല കൂടുതൽ ആവാന്‍ പറ്റില്ല പ്പ പുളി ഓവ ഓവറാവും ഒന്നോ രണ്ടോ മൂന്നൊക്കെ മതി. കാരണം പുളി ഓവറായ പിന്നെ ഒന്നിനും പ റ്റില്ല അപ്പോ അത് വല്ല്യുള്ളി നല്ലോ വാടിയ ശേഷം ഒരു ബ്രൗൺ കളർ വരുമ്പോ അത് ഒന്ന് തക്കാളിട്ട് നല്ലവണ്ണം മൂപ്പിക്കണം അപ്പൊ ഏ തൈരൊക്കെ പാരാനുണ്ട് അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ച് വേണമെന്ന് പിന്നെ പറയാണ്
ആ ഓക്കെ അതല്ല നമുക്ക് ഇതില് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂ കൂടാൻ എന്തൊക്കെ സാധനങ്ങൾ ഇടുല്ലോ അതി ഇപ്പോ എന്തൊക്കെ സാനങ്ങള്‍ അതിന് വേണ്ടത് അതിപ്പോ മറ്റേ ബിരിയാണിയില് മറ്റേ എന്തൊക്കെ വേണോ മറ്റേ എന്താ പറയാ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അക്കെ ഇടണോ
ആഹ് അതൊക്കെ അണ്ടി പരിപ്പും മുന്തിരിയും വറുത്തിടുന്നതാണ് സൺഫ്ലവർ ഓയിലില് അത് വറത്ത് വറ ണം അണ്ടിപ്പരിപ്പ് മുന്തിരീം അത് നിർബന്ധല്ല.
ആ ഈ സൺഫ്ലവർ ഓയിയില് നമുക്ക് പകരം നമുക്ക് ഓയിലെണ്ണ വന്നാല്‍ എന്ത ആ പറ്റോ?
ഓയല എണ്ണ പറഞ്ഞാല് ബിരിയാണിയുടെ മണം കിട്ടില്ല. അത് നമ്മള് എണ്ണ മയം ഇല്ലാതെ നമ്മള് നോക്കുമ്പോതെന്ന് ഈ ഡാൽഡിയും ആ ഡാൽഡയും സൺഫ്ലവർ ഓയിയിലും ഉള്ളൂ പറ്റ അല്ലാതെ ഓയിൽ എണ്ണ പറ്റില്ല ഓയിൽ എണ്ണയും വെളിച്ചെണ്ണയും എണ്ണ ന്ന് റഞ്ഞാല് വെളി പച്ചെണ്ണ, മണണ്ട്, പക്ഷെ, അതല്ല, ഉപയോഗിക്കാ, സൺഫ്ലവർ, ഓയിൽ, എന്ന്, പറഞ്ഞ, ബിരിയാണിക്കാണ് കൂ കൂടുതൽ, ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ, ഓയിലിന്റെ, ഒരു മണം, ഈ, ബിരിയാണിയുടെ, ഉള്ളിലേക്ക് ഈ, ഉള്ളിയുടെ, സ്മെല്ലൊക്കെ, പോവാന്, കൂടുതൽ, ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ, ഓയിലിലാണ്, അതിന്റെ ടേസ്റ്റ്, കിട്ടുന്നത്, സൺഫ്ലവർ, ഓയിലിലാണ്, അതിലാണ്, ഈ, നിങ്ങള് പറഞ്ഞമാതിരി, അണ്ടിപ്പരിപ്പ്, മുന്തിരിക്കെ, വറക്കേണ്ടത്, അതൊരുമാതിരി, വലിയുള്ളി, നമ നമ്മള്, അരിയുമ്പോ, തന്നെ, കുറച്ച്, മാറ്റി വെക്കണം, അത്, ഈ, അതിലേക്ക്, ഇട്ട് അതൊന്ന് മുരിപ്പിച്ചെടുക്കണം, അത്, നമ്മള്, ബിരിയാണിയുടെ, മോളില് മോളില്, ഒന്ന് വെക്കനാ, ഡെക്കറേഷന്‍, അല്ല, അതിന്റെ, ഒരു രുചി ഒരു, കടക്കാരടെ, സ്പെഷ്യൽ, ഒക്കെ, വഴിലൊക്കെ, ഉണ്ടാവലോ, അണ്ടിപ്പരിപ്പ്, ഞങ്ങള്‍, അത് കൂടുതൽ ഇടാറില്ല, ടേസ്റ്റ് കൂട്ടുന്ന, സാധനം, ആണത്, പിന്നെ, നിങ്ങള്, പറഞ്ഞ, മാതിരി, ടേസ്റ്റ്, കൂട്ടാന്‍ ഇടണത്, ബിരിയാണി, മസാല, കടയില്, വാങ്ങാന്‍, കിട്ടും അത്, നല്ലൊരു, ടേസ്റ്റ്, ബിരിയാണിക്ക്, ടേസ്റ്റ്, കൂടുന്നത്, തന്നെ, ഈ ബിരിയാണി, മസാല, കാരണാണ്, നിങ്ങള്, പറഞ്ഞ, മാതിരി, ബിരിയാണി, ടേസ്റ്റ്, കൂടാന്, കൂടുതൽ എല്ലാവരും, ഇടണത്, ബിരിയാണി, മസാലയാണ്.
ആ ഓക്കെ അതല്ല പിന്നെ അതേപോല്തന്നെ നമുക്കിപ്പോ ഈ ഒരു കിലോ ബിരിയേണിയരിയില് എ ത്ര ചിക്കൻ വെക്കണം അതേപോലെ ഒരു കിലോ ബിരിയാണിയരി വെച്ച് കഴിഞ്ഞാ എത്ര ആൾക്ക് കഴിക്ക വയറ് നെറച്ച് അത്പോലെതന്നെ ഈ ബിരിയാണീന്റെ കൂടെ ഏറ്റവും കൂടുതൽ തിന്നാൻ പറ്റ സാധനന്തൊക്കെണ് അഥവാ പായസാണോ അതോ വേറെന്തെങ്കിലും സാനങ്ങളാണോ ഐസ് ക്രീംമാണോ ഏതാണ് ഇതിനൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞ്തരോ നമുക്കിതിനെക്കുറിച്ച് വല്ല്യ അറിവില്ലാത്തോണ്ടാണ് ഞാൻ ങ്ങളോട്ങ്ങെനെ ചോയ്ക്ക്ണെതില്
ആഹ് ആഹ് അത് എന്താ നിങ്ങൾ പർഞ്ഞമാതിരി ബിരിയാണി കയിച്ച് പക്ഷേ ഞങ്ങള് കൂടുതലും ഇവടെ കഴിക്കാറ് ഐസ്ക്രീമൊന്നുവല്ല കട്ടൻ ചായാണ് കട്ടൻചായ കുടിച്ചാ അത് ദഹിച്ച് കിട്ടും പിന്നതേമാതിരി നിങ്ങള് പറഞ്ഞ മാതിരി പായസം പറ്റും അത് നല്ലൊരു കോ ബിരിയാണിക്ക് ബിരിയാണി കയിഞ്ഞിട്ട് പായസം കൊടുക്കുന്നത് നല്ലൊരു കോംമ്പോയാണ് പിന്നെ ഇങ്ങള് പറഞ്ഞ മാതിരി ഒരു കിലോന് ഏ വെച്ചാല് ഒരു പത്ത് പേർക്കെങ്കിലും കഴിക്കാം ഞങ്ങളിവിടെ ഒരു കിലോ വെച്ചാ രണ്ട് നേരം ഞങ്ങളെ വീട്ടില് അ അഞ്ച് പേരാണ് പ്പൊ ഞങ്ങള് രണ്ടു നേരം കഴിക്കാറുണ്ട് ഒരു കിലോ വെച്ചാ പ്പോ ഞങ്ങളഞ്ചാൾ രണ്ടു നേരം വേയ്ച്ചാൽ പത്താവുല്ലോ പത്ത് പേർക്കൊര് കിലോ കഴിക്കാം അതുപോലെതന്നെ ചിക്കന് ചിക്കനൊരു രണ്ടര കിലോ കോഴിക്ക് അല്ലെങ്കി വേണ്ട ഒരു ഒന്നരയൊക്കെമതി എന്നാലും നിങ്ങക്ക് അത്യാവശ്യത്തിന് കഴിക്കാനുണ്ടാവും
ആ ഓക്കെ അതേപോലെ നമ്മളിപ്പം ബിരിയാണിയില് ഈ മറ്റേ വെള്ളം ഓവറാവ്ണൊക്കെ പ്രശ്നം പറ്റ്ണ്ട് അതൊക്കെ അതൊക്കെ എങ്ങനാണ് സഭവം പിന്നതുപോലെ ചെലെ ബിരിയാണ്യാണ വേവേറീട്ട് അതേപോലെ അ ചെലേതല്ല കറക്റ്റ് വേവായതു ണ്ടാവും അത് ഈ അരി അരികള് എത്ര വിധണ്ട് ഈ ബിരിയാണ്യരി ഏതൊക്കെണ്
അരികള് കൊറേ വിധണ്ട് നമ്മള് മന്തീക്ക് ഉപയോഗിക്കുന്ന അരി പറ്റും തിന് പിന്നെ ബിരിയാണ്യര്യോ ർഞൊരരിണ്ട് ബസ്മതി റൈസ് അങ്ങനെ കൊറേ അരികൾ ണ്ട്. അരി കളെ കുർച്ച് ഇന്ക്കങ്ങനെ അറിയില്ല എന്നാലും നല്ലത് നമ്മള് ബിരിയാണ്യര്യേന്നാവും അരികള് കൂടുതൽ വ്യത്യാസം ണ്ടാവും പ്പോ അറുപത് രൂപ ക്ക്‌ള്ളഹ് ണ്ട് എഴുപത് രൂപക്ക്‌ള്ളഹ്ണ്ട് അഒക്കെ അരി വ്യത്യാസം ണ്ട് നല്ലത് അറുപതു രൂപക്ക്ള്ളതാണ്. ല കൊറഞ്ഞതാണെങ്കിലും അതാണ് നല്ലോം ങ്ങൾ പർഞ്ഞ മാതിരി വെള്ളം എ ഇണ്ടാവുന്ന ഒരു പ്രശ്നണ്ട് ചോറ്റില് അതിനെന്ത് കാട്ടിയാമതി ഏ ഈ ചട്ടിയില് നമ്മള് ചിക്കന് വേകുമ്പോള് അതിലൊരു വെള്ളം കൂട് തൽ നിക്ക്‌ണൊരു പ്രശ്നണ്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മളൊര് പാത്രത്തിൽ ഒഴിച്ച് വെക്കണം എന്നി ട്ടാ ചിക്കന് ഏ ചിക്കനു മസാലയെല്ലാം ഉണ്ടാക്കീട്ട് ഏ അതിന്റെ മോളിലേക്ക് ഈ അരി ഇട്ടിട്ട് ആ നമ്മള് പർഞ്ഞമാതിരി നേര്ത്തെ ഞാൻ പറഞ്ഞ മാതിരി അണ്ടിപ്പെരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ട് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഈ വെള്ളം അധികംല്ലത് ഹ് അതിന്റെ മൊ മുകൾലേക്ക് പാർന്നാ മതി എന്നാൽ എന്നാ നമ്മളെ ഈ വറ്റല് നിക്കും ഈ ചോറ് ഏഹ് നല്ല സ്ട്രോങ്ങിന് നിക്കാനും ഹോട്ടല്ന്ന് കിട്ട്ണമാരി ഏ ലഭിക്കും നമ്മള് ചെല ചെലെ വീ ട്ടില് ഏഹ് നല്ലോം വെള്ളം ആ അധികായി ന്ക്കും അത് ആ പ്രശ്നം ണ്ടാവില്ലത് മുകളിൽ ഒഴിച്ചാല്
അതെ അതെ അ തീർച്ചായിട്ടും ങ്ങൾ പറഞ്ഞൊക്കെ മൻസ്സിലായിട്ട്ണ്ട് പിന്നെ അതേപോൽതന്നെ ഈ നമുക്ക് ഈ ബിരിയാണിക്ക് പ്പോ എന്റെരു കാഴ്ചപ്പാടിൽ ഒരു കിലോ ച്ചേ ഞാ റാള് കഴിക്കുന്നാ തോന്ന്ണ് അതുപോലെ തന്നെ ഈ ബിരിയാണിയില് നമുക്ക് രുചിയില് നല്ല മാറ്റം വരുത്താൻ വേണ്ടിട്ട് മറ്റേ ഈ ഏലക്ക അതുപോലെ തന്നെ അങ്ങൻത്തെ സാധനോക്കെ ടുമ്പോ രുചിയിലും മാറ്റം വര്ല്ണ്ട് ന്ന് ചെലെ ചെല സൈഡില് അതേപോലെ ബിരിയാണിക്ക് കറ്യോക്കെ പാരല് ണ്ട് ത് ഈ മ പാലക്കാട് സൈട്ത്തൊക്കെ ബിരിയാണി റാവുത്തർ ബിരിയാണിന്നൊ അങ്ങൻന്തൊക്കെ പറയും ഷെ യ്ന് പ്രത്യേകത വേറൊരു ടേസ്റ്റാണ് പക്ഷെ ഞമ്മളെവ്ട്ത്തെ നാട്ടിലാൾക്കാർ അഒന്നും അഹ് പറ്റിന്ന് വരൂല്ല എന്തായാലും ഈ ഐറ്റം സ് പിന്നെ നമ്മടെവ്ടൊക്കെ തം തലശ്ശേരി ബി ബിരിയാണി അതുപോലെ തന്നെ ദം ബിരിയാണി ഈ കല്യാണത്തിന്റെ ബിരിയാണിക്കൊക്കെ എന്തത്ര ടേസ് റ്റു കൂടാനുള്ള കാരണം
ഉ അത അവര് പലതും ചേർക്കുന്നുണ്ട് അവര് ഇതേമാതിരി ഈ ബിരിയാണിയിലേക്ക് ക്യാപ്സിക് ക്കന് പിന്നെ മാഗി ക്യൂബ് പിന്നെ അജ്നമോട്ടോ അങ്ങനെ എന്തൊക്കെ കോൺഫ്ലവർ അവരെ എന്തൊക്കെ ഇടുന്നുണ്ട് പിന്നെ അവര് നല്ല ഡാൽഡാ ചേർക്കും അതാണ് ബീഫ് ബിരിയാണിക്കൊക്കെ പ്രത്യേകം ടേസ്റ്റ് വരാൻ കാരണം ഈ പാചകക്കാര് നമ്മൾ ദൂരത്തുന്ന് പോയി കഴിക്കുമ്പോ അവരയിൽ നല്ലൊ ഡാൾഡ ഇടുന്നുണ്ട് നമ്മള് ആ നമ്മളെ ഹെൽത്തിനനുസരിച്ചിട്ടുള്ള എണ്ണയും ഒക്കെയാണ് പാരുന്നത് പക്ഷെ അവർ നല്ലോണം എണ്ണ കൊഴിച്ച് പിന്നെ അവരെ എന്തൊ ഒരു അജനാമോട്ട പറഞ്ഞരു സാധനുണ്ട് അത് ഇടാറ ണ് പതിവ് അപ്പോളാണ്ത് ടേസ്റ്റ് കൂടാനുള്ളത് നമ്മളത് നമ്മുടെ വീട്ടില് ഉണ്ടാക്ണ മായിരി ടേസ്റ്റിലാണ് ഞാൻ പറഞ്ഞു തന്നത് അവരുണ്ടാക്ണത് ഇങ്ങനെ ഓരോന്നും ചേർത്തിട്ടാണ് അവര് നമ്മളെ ക്കായി സാധനങ്ങൾ ചേർതിട്ടാണ് അത് ഉണ്ടാക്കുന്നത്
അതെ അതെ തീർച്ചയായിട്ടും ഇങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നെ അതേപോലെ ഈ മറ്റേ ഈ മന്തി ബിരിയാണി അയിലിപ്പോ മന്തിക്ക് അൽഫാമില്ല അതിപ്പോ ആർക്കും ഇറങ്ങുന്നില്ല മറ്റേതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ബിരിയാണി ആക ബിരിയാണി കിട്ടിരുന്നുള്ളൂ ഇപ്പോഴാണ് ഈ അൽഫാ വ് ഒക്കെ വന്നിട്ടുള്ളത് അൽഫാമും മന്തിയൊക്കെ അപ്പോ ഈ മ ന്തി അൽഫാമിനക്കെ കുറിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ബിരിയാണിയാണോ മൻന്ത്യൽ ഫാമാണോ ഏറ്റ വും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ
ഉ ആ അതിൻക്ക് എന്താ ബിരിയാണിയാണ് ഇഷ്ടം കൂടുതല് ഇഷ്ടം ബിരിയാണിയാണ് ഏ മന്തിനേക്കാൾ
ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഇങ്ങ പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇപ്പോൊ ആളുകൾക്ക് നമ്മുടെ നാട്ടിലൊ
നമുക്കിനെ പിന്നീട് സംസാരിക്കാം അല്ലേ
ആ എന്നാലും ആ എന്നാലും അത് കൊഴപ്പില്ല ഞമ്മക്ക് ഇതിനെ കുുറിച്ച് വെച്ചിട്ട് പിന്നെ ഇനിന്ന് സംസാരിക്കാം എന്നാൽ ശരി നമുക്ക് വീ സംസാരിക്കാം
ആഹ ശരി ശരി